ആ എന്തക്കെണ്ട് വിശേഷം
മ് സുഖം ന്താ നിങ്ങളെ വിശേഷഠ ആ കേക്ക് ന്ന്ണ്ട്
ഉം എനിക്ക് മോനേ ഉറങ്ങാണ് അപ്പൊ അവനെ എണീക്കുന്നതിന് മുമ്പ് വേണം എനിക്ക് വിളിക്കാന് അതാണ് ഞാൻ പിന്നെ വേഗം വിളിക്കാൻ പറയണ ഉം പിന്നെ എന്താണ് വിശേഷം? ആ എന്റെ കല്യാണഒക്കെ കഴിഞ്ഞ് ഞാന് എനിക്കൊരു ഓ രാത്രി ഇപ്പൊന്നും ഉറങ്ങില്ലെങ്കിലേ ശരിയാവൂല്ല പിന്നെ ഇങ്ങനെ ആകെ മെന കേടായിരിക്കും സ്വഭാവം അപ്പൊ അത് കാരണം ഇപ്പ ഒന്ന് ഇത്തിരി നേരത്തേക്കൊന്ന് ഉറക്കിയക്കാണ് അപ്പൊ ഒരു പത്ത് മിനിറ്റ് എ ഒരു പത്ത് മിനിറ്റ്ല്ല അപ്പൊ ഒരു ഒരു മണിക്കൂറൊക്കെ ആയി
അല്ലാ
ഹലോ... ഹ് ഹ് അതാരാണ് ഹ് ഹ് അത് കൊള്ളാം നന്നായി ഹ് ഹ് ഹ്ഹ്
ഓനക്ക് അങ്ങനെയാ ഓൻക്ക് അരെ പോകണ്ട ഓൻക്ക് ആദ്യം വേണം ഹ് ഹ്
ഹ ഹ്ഹ് ഒരാളെള്ളു എത്ര വയസായി അപ്പോ?
മൂന്ന് ആയിക്കി
എങ്ങനുണ്ട് ആൺകൊച്ചിനെ നോക്കാൻ
ഓ അടിപൊളി
ഹ് ഹ് ഹ്ഹ അതാണിവിടെ ഭയങ്കര കുറുമ്പൊന്നില് വാശിയാണ്
ഒ കുരുത്തക്കേടാണ്
ഹ് ഹ ഹ ഹ് ഹ്ഹ് അയ്ശരി
അവിടെ തീ ല്ല ഓൻ പരിചയള്ളടുത്ത് മാത്രമേ ഓനതാക്കുള്ളൂ
ആ അതാണ് ഞാനും എന്നെ കാണുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഇ പറഞ്ഞ കുഴപ്പങ്ങ ഒന്നില്ല മര്യാതക്കാണ് ഉ കുഴപ്പമൊന്നു ഇല്ല ങ്ങ ഇക്കൊല്ല കിതർക്കെ പോണ്ട എ എത്ര വയസിലാക്കിയപ്പോ ഹലോ ഹലോ
ഹലോ
ആഹ് എത്ര വയസ്സിലാക്കിയതപ്പോ
ഓനപ്പോ ഈ ജൂണക്ക് ചേർത്തതാ
അത്രേ ഉള്ളൂല്ലേ അപ്പൊ കരഞ്ഞാ പോ ഇരിക്കാൻ ഇരിക്കുവ വരുന്ന
ഫസ്സ്റ്റത്തുസം ഫസ്റ്റ്ത്തെ രണ്ടുസം ഭയങ്കരതേന് കരച്ചിലും പൊടിച്ചിലൊക്കെന ഇപ്പ റെഡിയായി ഇപ്പ പിന്നെ രണ്ടുസത്തിനില്ല എങ്ങനാലനക്ക് മനസ്സിലായി ഞഇട്ട് പോകന്നുള്ളത് ധൈര്യത്തിനാണ്
ഹി ഹി ഹി അത് നന്നായി അത് കൊള്ളാം. പിന്നെ വേറാരുണ്ട്
ആ പ ഇപ്പൊ ഞങ്ങൾ മൂന്നാളിനുള്ളൂ ഞാനും ഓനു ഹസ്ബൻഡ തന്നെ ഉള്ളൂ
ഇപ്പം എന്ത് ജോലിയല്ലേ ഇതൊക്കെ ഉള്ളപ്പം പ്പൊ എന്ത് ജോലിക്ക് പോവാൻ
ഞാന് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിനു പിന്നെ ഞങ്ങ തറവാട്ടിനങ്ങോട്ട് മാറിയപ്പോ പിന്നെ പോല
അ ശരി അപ്പം എ എന്നായിരുന്നു ജോലി എന്താ എന്താ പഠിച്ചപ്പോൾ
എങ്ങനെ മോണ്ടിച്ചോറി പഠിച്ചിരോണ്ടണ്ട്
ആഹ് ആഹ് ആ അപ്പൊ നിങ്ങക്ക് രണ്ടുപേരത്തന്ന ഒരുമിച്ച് പോവാലോ ആ ശരി ഓ ഓ അതൊന്നായി അപ്പൊ ഇനി അറബിക്ക് കൂടുതൽ പഠിക്കണ്ട അപ്പൊ
ആ
അതിന്റെ ഇ വേറെ എന്തെങ്കിലും വിളിക്കണ്ടോ കൂടുതലായിട്ട്
ഇല്ലില്ല ഞാ പിന്നെ മണ്ടിൂർ ഇപ്പ നഞീ വെക്കില് പോ പക്ഷെ പോണെങ്കിൽനി കുമബന ഒന്നെ സൈഡ ആക്കാഞ്ഞാല് ഇങ്ങനെ വിളിക്കിണ്ട് സ്കൂൾക്കൊക്കെ
ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മറ്റേ ആഫ്സലുകളിലമ്മയൊക്കെ പഠിക്കുന്നു അല്ലേ
ആ അതാണ് ഞാൻ പഠിച്ചത് അപ്പ എല്ല
അതാ പഠിച്ചതലേ ഓ അയിനും ഉണ്ടല്ലേ സബ്ജെക്റ്റ് ഒക്കെ ന ഇന കേട്ട എനിക്കല്
ഏ അതാണ് മെയിൻ അറജത്തിന്റെ അത് എന്തെങ്കിലും ടി സി ഒന്നും വേണ്ട ശരിക്കുന്നു ആ ഈ അപ്പ്ലള്ളമ ഉണ്ടെങ്കി നമുക്ക് തീട്ടീ എടുക്കേണ്ട ആവശ്യം
വേണ്ടല്ലേ അപ്പ ഇപ്പ സ്കൂള് എൽ പി സ്കൂളിലൊക്കെ യു പി സ്കൂളിൽ കയറാൻ പറ്റോ ടീച്ചറായിട്ട് കയറാൻ പറ്റോ
തണ്ട് കേട്ടതിരിത്താൽ മതി സമയത ന മതിറ
അ ശരി ഹൈസ്കൂള് പറ്റിടാ
ആ അതയാണ് അവിടെ പിന്നെയ പിന്നെ അതിറെ അതിന്റേതായിട്ടുള്ള ആമ്മ കേട്ടത്തി എന്തേും നമക്ക് ഓടിക്കറാം
ആ അല്ല ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റോ ഇല്ലാലെ
ഉ ഭാരത്ത കന്നല്ല
ഹയർ സെക്കൻഡറി പട്ടൂല ആ ഹൈസ്കൂള് വരെപ്പ ഇതില് പഠിപ്പിക്ക ക്കല്ലേ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങക്ക് ബി എഡ് അതൊന്നും വേണ്ടേ
ഇതിന്റെ കൂടെല്ല അ ചേ ടി ടി സി വരുന്നുണ്ട് ഏകദേശം കുറെക്കെ ക്ലാസ് കവർ ചെയ്യാണ്ട്
ഓ അപ്പൊ അതൊണ്ട്
ആ ലെവലിലുള്ള കേട്ടിട്ടാ വരിക ആ ആ ലെവലുള്ള കേറ്റാട്ട് വരുന്നത്
കേട്ടട്ട് ആഹ അല്ല കേറ്റിട്ട് എഴുതണോ അപ്പ കേറ്റിട്ട് എഴുതിയിട്ടുണ്ടാ കിട്ടിയാ
ഞ ഞട്ടം പോട്ട
ആഹ അതായത് ഈ ഡിഗ്രിയും ഏറ്ററ്റും എഴുതി കഴിഞ്ഞാല് ഹൈസ്കൂളിൽ കിട്ടും
ആഹ് നമുക്ക് ഹൈസ്കൂളിലൊക്കെ കേറാം
ആഹ കൊള്ളള്ള അപ്പൊ ഇ നിലവില് യു പിരൊക്കെ പഠിക്കാലേ
ഓ ശക്ക ഇടതില്ലാതെ ഞമ്മക്കിപ്പോ ഇങ്ങനെയൊക്കെ പോവാത്ത സ്കൂളിലൊക്കെയണോ ഉ കേടത്തില്ലാതെ തമുക്ക് ചില സ്കൂളൊക്കെ കേയറാം
ആഹ ആഹ്
ഞാൻ ഇപ്പോ ജോല ചെയ്തതിപ്പോ ഞാൻ മോണ്ടിസോറി പഠിച്ചിക്കണ പക്ഷെ മോണ്ടിസോറിക്കല്ലാം ഞാൻ കേറിയ ഞാൻ ഈ അപ്ലലിന്റെ കീലാക്കെ ഞാൻ കേറിയത് അങ്ങനെയാണ് കേറിയത്
അ ശരി ഓ കൊഴപ്പില്ല എക്സ്പീരിയൻസ് കൊറച്ചയോണ്ട് ഇപ്പഴായലേക്കാല കുഴപ്പം ഉണ്ടാവില്ല
പിന്നെ സർട്ടിഫിക്കറ്റ് കഴി നമുക്കൊരു ധൈര്യമാണ്
അതെ അതെ അതെ അത് ശെരിയാണ് അതന്നെ അപ്പൊ ആ ആഹ അപ്പ
അവിടെ എന്തായി പഠിപ്പിക്കലൊക്കെ തുടങ്ങിയോ
പഠിപ്പിക്കലൊന്നുമല്ല അതെ ഇതാണ് പ്രശ്നം നമ്മള് എന്തെങ്കിലും ഇത് ചെയ്യണതിന്റെ അടുക്ക ആളീരീക്കും അങ്ങനെ അപ്പൊ എന്താണപ്പൊ മോന ഓ അവിടെ പോവാടാ ഉ ഇതാണ് ഈ വിഷയം കിടന്നുറങ്ങന എടുത്താണ് ഞാൻ ആരെങ്കിലേക്ക വിളിക്കുന്നത് ഉ
പിന്നെന്തണപ്പൊ രാത്രി ഭക്ഷണം നൊക്കെ എപ്പഴാണ്പ്പൊ കഴിക്കുന്നത്
രാത്രി ഭക്ഷണം എന്താ ഓനക്കിപ്പൊ കൊടുത്ത് ഓനെ വേഗം സൈഡ് ആക്കണം അപ്പോ അംഗൻവാടി പോണൊണ്ട് നേരത്തെ ഉച്ചർക്കൊക്കെ മിസ് ആകും ഓൻക്ക്
ഓ ഓ അല്ലെ ഇത്രയും നേരത്തെ കഴിക്കും അപ്പം എന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങും അതോ
ആ അപ്പൊ തന്നെ ഉറങ്ങും പിന്നെ രാവിലെ എണീക്കോള്ളൂ
രാവിലെ എത്ര മണിക്ക് എനീ ക്കും ഇപ്പോൾ ഉറങ്ങിയാൽ
ചിലപ്പോൾ എട്ടുമണി ഒൻമ്പത് മണിയൊക്കെ ആകും അല്ലെങ്കിൽ ചെലപ്പോൾ നേരത്തെ എനീക്കും ഞാൻ നീക്കുമ്പോ നീക്കും ആറ് മണിയൊക്കെ ആകുമ്പോത്തിന് നീക്കും
എനീക്കും ആ ഹ ഹഹ ആ ആ നേരത്തൊക്കെ ആണെങ്കില് വേറെ ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും കു അപ്പോ ആ നേരത്ത് എനീറ്റ ഭക്ഷണഒക്കെ വ വോ
ഓ ഞാൻ പിന്നെ വേഗം തട്ടി കൂട്ടി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കും ചെറുതായിട്ടാ ആ ഹ പിന്നെങ്ങനെ സാവതാനെ ഓ പ്പങ്ങനെ
അ ആ അംഗൻവാടി പോകുമ്പോൾ ഒന്നും വേണ്ടല്ലോലെ കഴിക്കാനൊന്നും കൊടുക്കണ്ടല്ലോലെ
ആ അവ്ടന്ന് രാവിലെ മുതലേ പത്ത് മണി മുതലേ അവിടന്ന് ഫുഡണ്ടാകും
അവിടെന്ന് തന്നെ
ഓലെന്നെ ഇങ്ങോട്ട് ആ ഓലെന്നെ ഇങ്ങോട്ട് പറയലാ ങ്ങൾ കൊടുക്കണ്ട നമ്മളിവിടെ പത്തണി മുതൽ നമ്മൾ സ്റ്റാർട്ടെയോ അപ്പോ ബസ്സ് രാവിൽ പാലും കാര്യങ്ങളൊക്കെ കൊടുക്കും നിങ്ങൾ കൊണ്ടര്ണ്ട പറയും
ആ അതുകൊണ്ട് ലാഭാണ് ഇരി ഇരിക്കുന്നോണ്ട് കുഴപ്പം ഇല്ല ഞാൻ അതാണ് ഇവനൊന്നിരിക്കാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു മൂന്ന്‌വയ യസിതന്നെ എടുക്കൊള്ളൂന്നോണ് രണ്ടു വയസിലോന്നും എടുക്കൂലാന്നാ പറഞ്ഞു അംഗൻവാടിയിൽ
ഇല്ലില്ല ഞാൻ ഇവർക്ക് മൂന്ന് വയസ്സായിട്ട് ഫെബ്രുവരിയിൽ ഞാൻ കൊണ്ടോയോക്കി മൂന്ന് വയസ്സായിചെന്നപ്പോൾ ഓൽ പറഞ്ഞു പ്രവേശനോത്സവത്തിനേ കേറ്റൊള്ളു ജൂണിലേ എടുകൊള്ളൂ
അത് ശരി അപ്പൊ മൂന്ന് കഴിഞ്ഞാലും അടുത്ത തുടക്കത്തിലെ ഇതിനെ കേറൊള്ളൂ ല്ലേ
പക്ഷെ ഞാൻ പ്രവേശ്നോത്സവത്തിന് ഞാൻ പോയപ്പളെ ഓല് പറയാണ് അവിടന്നല്ല കമ്മിറ്റിക്കാര് പറയാണ് നിങ്ങള് രണ്ടരൊക്കെ ആകുമ്പോന്നെ കുട്ടിയാളെ കൊണ്ടരെനി അങ്ങനെ ആവടെ മൂന്നെന്നായിട്ട് കൊണ്ടന്നിട്ട് ഓല് കേറ്റീട്ടില്ല പിന്നെ ടീച്ചേഴ്സിനു ഓൽക്കും എടങ്ങേറാണ് കാരണം രണ്ടെരാന്നൊക്കെ പറയുമ്പോ തീരെ അടങ്ങി നിക്കൂലല്ലോ
ഇരിക്കൂല അതാണ് ഞാനിപ്പോ എനിക്ക് ഞാൻ എന്ത് ചെയ്യും എനിക്ക് എവിടെങ്കിലും ആക്കിയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നീ പറഞ്ഞ പോലെ സഹകരിക്കണ്ടേ സഹകരിച്ച് കിട്ടിയാൽ ക്കൊള്ളായിരുന്നു പിന്നീ പ പല പല സ്ഥലങ്ങളിൽ എടുക്കൂലന്ന് ഞാൻ കേട്ടിട്ടുള്ളത് മൂന്ന് വയസ്സ് നെയൊന്നും അപ്പാ
ആഹ് അംഗനവാടി ഇട്ക്കുല പിന്നെക്കെ പിന്നെ മറ്റേ എതും എത്ത ഇതിലൊക്കെ എന്താണ് മറ്റേയാ സംഭവണ്ടല്ലോ ആ ടേകെയറ് പോലത്തെ അപ്പിന്റെ കൂടെ പഠിച്ചീന്യ ഒരാള് ഡേക്കെയറിലാപ്പൊ വർകെയ്യ്ണത് അവിടെ പഠിപ്പിക്കൊക്കെ ചെയ്യോല്ലോ അ മേ ഏയ്ജായ് ട്ടുള്ള കുട്ടികളെ ഇപ്പൊ ആഹ്
പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനത്തൊരു ഇത് ഇണ്ട് എങ്ങനെയാലും ഇയാള് പ്പ് രണ്ടായിട്ടേള്ളൂ രണ്ടായിട്ട്ന്ന്ഒരു മാസയിട്ടൊള്ളു കഴിഞ്ഞിട്ടൊള്ളു ആള് പിന്നെ എന്നെ ബാത്റൂമിൽ വരെ ഞാൻ പോകുമ്പോ അന്വേഷിച്ച്‌വരും ഞാൻ ബാത്ത് ത്തനെണ്ടോ എന്ന് ആ അങ്ങ്നത്തെ ആളാണ് എവിടെ പോയാലും അന്വേഷിക്കും അന്വേഷണത്തോട് അന്വേഷണണ് ഞാനാണേ ആയ്നെ കൊണ്ടു പോകാതൊരു സ്ഥലത്ത് പോവാറില്ല എന്നിട്ടാണ് എനീ അന്വേഷിച്ച് നടക്ക്ണത് അതാണ് എന്റെ വെഷമം അല്ലേ തന്നെ പോവാറില്ല എന്നിട്ടും ഈ എവിടെ പോയി എവിടെ പോയി ന്ള്ളെ ചോദ്യാണ്
അത് ഇഞ്ഞിപ്പെന്തെയ്ക്കാറിയോ അംഗനവാടി ഇട്ടാലും ഒരങ്ങോട്ട് സങ്കടം ഇങ്ങക്കെയ്ക്കും
ആ അത് സത്യമാണ് പക്ഷെ എനിക്ക് അത്ണ്ടാവും അതോണ്ടന്നെ ഞാൻ പിന്നെ എങ്ങും അകാതെ പോണത് എനിക്കത് വേറത് നമ്മടെ കൊച്ച് ഞ്ഞിപ്പോ ഇത്തിരി കൂറ് കുറുമ്പ്ന്ന് പറയ ല്ല വാശി കൂടുതല എല്ലാർക്കും ചെലപ്പോ അവനത് ഇഷ്ടായിക്കൊള്ളണംന്ന്ല്ല അതേര നമ്മടെ പിള്ളേരെ വെറുതെ മുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനിങ്ങനെ തട്ടിമുട്ടി പോണ് എന്നാലും എൻ്റെജോലിക്ക് പോണം എന്തയ്ലൊക്കെ ചെയ്യണംന്ന് വിചാരിക്കണ് ങ്ങനെ
ഇവന ഞാന് ഇട്ട്ങ്ങാടല്ല ഞാന് മോണ്ടീസോറി ഒക്കെ ഫുള്ള് പഠിച്ചത് ഇവന ണ്ടായന്റെ ശേഷ ചണ് ഇവളെഞാൻ വീട്ടിലാക്കിയിട്ടല്ലേപഠിക്കാൻ പോവല്‌ അതുകൊണ്ട്പിനെഅവൻക്ക് കൊറച്ച് നിന്ന് ശീലണ്ട് ചെന്നിട്ടോ ഓവയങ്കര കരച്ചില്ലേനും ന്റെ മ്മി നോക്കൂ
അങ്ങനെ ആരെങ്കിലെക്കെ ഒള്ളത് ഒരു ഭാഗ്യ യാണ് നമ്മക്ക് ഇത് പറഞ്ഞ പോലെ എല്ലാം കണക്ക പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ് മ് അലെങ്കിലും നല്ല ഉറപ്പോടു കൂടി നീ പോയിക്കെ ഞാന് ഇണ്ട് എന്ന് പറുകയാണെങ്കിൽ നമൂക്ക് അതില് തൊന്നുല്ല പക്ഷെ അങ്ങനെ പറയാൻ ഒരാളില്ലാത്തോട്ത്തെ ഭയങ്കര ഭഷ കഷ്ടണ് പിന്നെ നമ്മൾ ഇനെ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തിയോന്നുംല്ല
ആ ആ
എന്നാ ശരി ഞാൻ വിളിക്കാം എന്നാ ഓക്കെ
ആ ന്ന അതക്കെ ആ